അസലാമുഅലൈക്കും
അലൈക്കുമുസ്സലാം
എൻന്തൊക്കെ സുഖാണോ
ഓഹ് സുഖാണ് നിക്കോ?
അഴക് ഓഹ് സുഖം രാവിലെത്തെ പണിഒക്കെ കഴിഞ്ഞോ?
ആഹ് പണിക്കെ കഴിഞ്ഞു
ഇനി ഫ്രീ ആയില്ലേ
ഏഹ് ഫ്രീ ആയി ആഹ് തെരക്കൊക്കെ കഴിഞ്ഞ് മക്കള് സ്കൂളി തന്നെ അവര് മദറസ് ഉണ്ടായീനിഅത് കഴിഞ്ഞ് വന്ന്
ആഹ് വെക്കേഷനായോണ്ട് ഇനി കുട്ടിളെ ക്ലാസ് ഇല്ലല്ലോ
ആഹ്
നിങ്ങെത്രാളാ?
രണ്ടാളാ
ആഹ് ചെറിയ കുട്ടികളാ
ആഹ് വെൽതിന് എട്ട് വയസ്സ് ചെർതിന് നാല് വയസ്സ്
ആഹ് ഇൻ്റതും വൽതിന് ഏഹ് ഏട കഴിഞ്ഞു
അഹ് ആഹ് നാല് ആഹ്
പിന്നെ എന്തൊക്കെ എന്തേനി രാവിലേക്കെ സ്പെഷ്യല്
രാവിലേ പത്തിരി ഇണ്ടാക്കി ചിക്കൻ കറി ഞാനേ വീട്ടിലേയിന്നു അപ്പം പിന്നെ
ഇങ്ങളെ ഇങ്ങളെ വീട്ട്ലോ
ആഹ് അങ്ങളെ വീട്ട്ലേയ്നു
ആഹ് വെക്കേഷനായോണ്ട് പോയാ?
ആഹ് ആഹ് ഇന്നലെ പിന്നെ വ്യാഴാഴ്ച്ച ഒഴിവെല്ലേനോ അപ്പ അങ്ങനെ പോയതേനു
വ്യാഴാഴ്ച്ച മദ്രസ വ്യാഴാഴ്ച്ചെ ഒഴിവ്
അല്ല വെള്ളിയ ഒഴിവ് അപ്പ വ്യാഴാഴ്ച്ച പോയതേനു ഇന്ന് രാവിലെ പിന്നങ്ങട്ട് പോന്നു
ആഹ് അങ്ങനെ മദ്രസ ഇപ്പ പൂട്ടൂലാ
ഇല്ലല്ല
ആഹ് ഇവടെ എക്സാം കഴ്ഞ്ഞാണ്ട് ഒരു മാസം പൂട്ടും
അഹ് ഇവടെ പത്ത് ദിവസം പൂട്ടീനി പിന്നിപ്പം തൊർന്നണ് ഇപ്പം ഒരാഴ്ച്ചായി തൊർന്നട്ട്
ആഹ് ആഹ് അങ്ങനെ എം ഇന്റത് പിന്നെ മോള് മദ്രസും സ്കൂളും അങ്ങനെള്ളതായോണ്ട്
ആഹ് ഒന്നായ് പിന്നെ രണ്ടും ആഹ് ഒപ്പും
ആഹ് ആ രണ്ടും ഒപ്പങ്ങനായ്
ഒപ് ആഹ് അത് പിന്നെ സാദാ മദ്രസയിലായോണ്ടെ സ്കൂള് വേറെ മദ്രസ് വേറെ അങ്ങനേണ്
അഹ് ആഹ് ചെർതിനെ ചേർത്തിണ്ടോ
ആഹ് ഓളെ നെയ്സറി ചേർത്തണം വിചാരി‌ക്കിണ്ട്
എൽ കെ ജി ക്കോ
ആഹ്
ഇനീം ഉം ചേർക്കണം എവ്ടെ ഏടെ തീരുമാനായില്ല
അഹ് ആഹ്
ആകെ കൺഫ്യൂഷനിലിങ്ങനെ പിന്നെ വേറെന്തെ എന്താ ഉച്ചക്കക്കത്തേയായോ
ആഹ് ഉച്ചക്കക്ക് ആയി ഒക്കെ രാവിലെ തന്നെ എണ്ടാക്കി
ആഹ് പിന്നെ പിന്നെ എനിക്കിന്നെ പണി എടുക്കണ്ട ഞാൻ
ആഹ് വള്ളത്തിന് ക്ഷാമെണ്ടായിട്ടെ
ആഹ്
കൂട്ട്
അപ്പെങ്ങനെ
പ്രയാസാണ് കിണറ്റിലെ വെള്ളം ആഹ് വറ്റീണ് അപ്പൊ ഇതായോണ്ട്
മഴ മഴ
കെണറ്റിലെ വെള്ളം ആഹ് അന്ന് അൻ ആഹ് അപ്പള് ചെറിയൊരു ഏകദേശം കൊറച്ച് നമ്മള് എടുക്കാതെന്നാല് എത്ര ദിവസം വെള്ളം കി കിട്ടും അപ്പൊ പിന്നെ ഒഴിവിലപ്പൊക്കെ അങ്ങനെ അപ്പ വള്ളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാച്ചണ്ട്
നിങ്ങള് നിങ്ങളെ വീട്ടിൽ തന്നെ ഉള്ള കിണറല്ലേ സ്വന്തം കിണറല്ലേ
ആ സ്വന്തം കിണറ് തന്നെയാണ് അതും പൈപ്പ് വള്ളം അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കി ഒക്ക പോവോള് വേനല ആയാല് എടുത്താലേ
ആഹ്എല്ലാ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആവും
എല്ലാ പ്രാവശ്യം നേ ഇപ്രാവശ്യം കൊറെ കഴിഞ്ഞര കഴിഞ്ഞ പ്രാവശ്യം ജനുവരി ആയുമ്പോത്തിന് വെള്ളം നിന്നാണ് ഇപ്രാവശ്യം ഏപ്രില് വരെ കിട്ടീന
ഏ
അങ്ങനങ്ങനെ
ഇവിടെ പിന്നെ വെള്ളത്തി ന് വല്ല പ്രശ്നങ്ങളല്ല
ആഹ്
ആ അതിനെല്ലാം ബുദ്ധിമുട്ട്‌വന്നില്ല ഇതുവരെ
ആഹ്
ഉ
എങ്ങനെ അങ്ങനെ പോവണ്ട് കൊഴപ്പില്ലാതെ ആഹ്
ഉ ഞങ്ങക്ക് മലെന്ന് നിന്നുള്ള വെള്ളണ്ട് പിന്നെ ഹൗസ് കണക്ഷൻ പിന്നെ എന്റെ ഇപ്പം ഹൗസ് കണക്ഷന്റെആയിന
ആഹ് ഞാന് ആഹ് ഞാനിപ്പോ ഹൗസ് കണക്ഷൻ അപേക്ഷ കൊടുത്തിട്ടണ് അത് കിട്ടണെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഞ്ഞ ഇപ്പോ മഴേതിക്കൊക്കെ ആക്റ്റീവാവുക
ആ ഇതില് ഇപ്പോള നേര ഒക്കെ റെഡി ആയിണ്ട് പൈപ്പൊക്കെ ഇട്ട് പോയി വെള്ളം വന്നു
ആഹ ആ വെള്ളത്തി
ഞങ്ങക്ക് പിന്നെ അയിന് ആശ്യ ഇല്ല ങ്ങ ജസ്റ്റ് എന്നാലും ആവശ്യ വന്നാലോ വരിച്ചിട്ട്
ജനിച്ചിട്ട് എടുത്തിട്ട് ആ ഉം കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഇ ങ്ങള് ഇങ്ങനെ ആഹ്വെള്ളം വണ്ടിക്ക് കൊണ്ടരലേ അവിടെ ഞങ്ങൾക്ക് മാത്രല്ല എല്ലാർക്കും പ്രയാസം തന്നെയാണ് എല്ലാവർക്കും കിണറുണ്ട് പക്ഷെ ഒരാൾക്ക് തരാനുണ്ടാവല്ലോ എല്ലാവർക്കും ആവശ്യ ത്തിനുള്ള വെള്ളേ
ആഹ് ആഹ് ആഹ ആഹ
വെള്ളേ കിട്ടുള്ളു
ആ ഏരിയൽ തന്നെ അങ്ങനെയാല്ലേ വള്ളത്തിന്
വെള്ളത്തിന് കൊറചൊരു ബുദ്ധിമുട്ട്
ഇവിടെ അത്ര വല്ല പ്രശ്ന ഞങ്ങളില്ലാതെ മക്കള് അവിടെ ഇണ്ട് ഓലെന്നെ സ്വന്തം മേല്ക ഴ് കണൊക്കെ പരിപാടിയിലാ ഓലെ കാ കൈയട്ടെപോയിനോക്കാൻ ആഹ് പിന്നെ എന്തെങ്കിലൊക്കെ ഓരോ പണി കൾ ഇടുത്തോണ്ടിരിക്കണം
ആഹ്
ഹി ഹി മുറ്റത്തിക്ക് വിടാനും വയ്യ വെയിലല്ലേ
ആ വെയിലായോണ്ട് അങ്ങനെ പോവും
ഉ അപ്പൊ ഇങ്ങനെ അകത്തിട്ട് ഇങ്ങനെ മെരിക്കൊണ്ട് അപ്പ എന്തേലൊക്കെ കാട്ടട്ടെ ഞാനിപ്പൊ അടുക്കളയിലയില് കുറചേരം ഫാനിന്റോട്ടില്
ആഹാ
പണിണ്ട് കൊറച്ച് കൂടി ഒതുക്കണം ഉം മഴ പെയ്ദിനോ മിഞ്ഞാന്നാണ്ട്?
ആ നല്ല മഴ പെയ്ത്.
ആ നല്ലൊരു മഴ കിട്ടി അത് ഏകദേശം ല്ലോട്ടുത്തുക്കും ഉണ്ടായി നി തോന്ന്ണ്ട്ല്ലേ?
ആ അപ്പൊ ഞാൻ പൊറത്തേനി അങ്ങട് കോഴിക്കോട് ഏനി. അപ്പൊ നല്ല മഴ പെയ്തിണ് അവിടെ ആ മയത്ത് അവിടെ കുടുങ്ങി ആ നല്ല മഴയ്തീനി
ആഹ് ആഹ് മഴ എല്ലോട്ത്തുക്കും പെയ്തിണ്ട് ശി
കിട്ടീണ് ആ കൊ ആ കൊറെ ആ ഒരു വിധം എല്ലാ സ്ഥലത്തും കിട്ടി.
ആ
പിന്നെ എന്തൊക്കെയാണ് ഭക്ഷണം. കൊറചൊകെ ഇണ്ടാകൊള്ളൂ.
ആഹ് ഇങ്ങളെങ്ങനെ സ്വന്തം വീ
അ സ്വന്തം വീടാണ് അപ്പ പിന്നെ
ഉം ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാണ് എന്തേ ലൊക്കെ ഒറ്റക്കാ വുമ്പങ്ങട്. വല്യരു താല്പര്യല്ല എല്ലാരും പാടെ വാണം.
ആഹ് അങ്ങനെ ആവുമ്പോ നിക്കു ഷ്ടാണ് ആ എല്ലാരും ഉണ്ടാവുമ്പോ ഇങ്ങനെ ഞാനും. സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കല്ലാതെ സാധാ ചോറും കറിയുംഅഒന്നും ഉണ്ടാക് ണ ത് വലിയ താല്പര്യംല്ല. ആ അത് പെല്ലാരി അവസ്ഥ അങ്ങനെ നാക്കാരും.
ആ ആ അത് എറെകൊറെ അങ്ങനന്നെ. സ്പെഷ്യൽ ഐറ്റംസ് ഇണ്ടാക്കാന് എല്ലാരും ഇണ്ടാവുമ്പോ. ഏത് ഒരു ഇതല്ലേ?
ഇങ്ങളെ വ് സ്വന്തായിരിക്കൂല്ലെ?
അല്ല ഞങ്ങള് തറവാടാ തറവാടാണ്. പക്ഷേ താറവാട്ടില് ഞങ്ങളന്നെ ഒള്ളൂ സ്വന്തം വീട് പോലെ തന്നെ.
ആ ആഹ്
ആ ഹസ്ബൻറും മക്കളും ഞാനും തന്നെ ഉള്ളു.
ആഹ്
ഏ എപ്പ ഞാന് എന്റെ വീട്ടിലാ എന്റെ ഹസ്ബൻഡ് ഖൾഫിലായ പോയപ്പം.
അപ്പൊ ഓ അങ്ങോട്ട് പോന്നായിരിക്കുംല്ലേ.
ന്റെ വീട്ടില് ഉഉം അവിടാര്ല്ലഅപ്പൊ പിന്നെ. മക്കള് ചെറുതല്ലേ അപ്പൊ അവരിം കൊണ്ട് അവിടെ ചറ്റക് നിക്കാൻ കഴില്ല. അവിടെ ഇ പറഞ്ഞമാരി വെള്ളത്തിന് പ്രശ്നണ്ട്. ഹസ്ബന്റിന്റെ വിട്ടില് അപ്പൊ. വെള്ളത്തിനൊക്കെ എന്തേങ്കിലും ആ ബുദ്ധിമുട്ടൊക്കെ വന് കയിഞ്ഞാല് ഒറ്റക് കേദ്യേ ടാണ്അർഞ്ഞിട്ട്.
ഇന്ന്ട്ട് പോ പിന്നെപ്പോ നമ്മള് പ്പത് അല്ല ഇപ്പൊ നീക്കുമ്പോള് ആ. ന്ക്കാനും കയ്യോള്ളൂ നമ്മടെ വീട്ടില് പിന്നെ കുറച്ചയ് ഞാ പിനെ ഒക്കെ നിക്കല്.
ആ ആ കണക്കായികും വരുമ്പോഞ്ഞി അങ്ങട് പോണം. വര്ന്ണ്ട് വരാനായിതൊടങ്ങി ക്ണ്‌ ഒര് മാസം കൂടി.
ആ ആഹ്
വെള്ളി ന്യ ആഴ്ച്ചമന്ന് അവിടെ എല്ലാ പണികളും കണം.
ആ ആഹ് ട് ആ അപ്പ പിന്നെ അപ്പൊ ഇപ്പെ എന്താ നമ്മൾ കൊറച്ച പൂട്ടയിട്ടാലന്നെ ഫുള് നന്നാക്കാണ്ടാവും.
ആഹ. അപ്പ അഹ് ചാരിച് പിന്നെ വല്ലാതൊ എല്ലാരും പിന്നെ ചെല്ലുമ്പോ ഒക്കെ പണി.
ചെയ്യേണ്ടി വരും എക്കടക്ക് പോയി ചെയ്താലും ആ ഇത് ചെയ്യേണ്ടിരും. ക്ലീൻ ആകണവും.
അപ്പൊ പിന്നെ വല്ലാതെ വല്ലാതെ ആക്കല്ലാ അപ്പ ഇനി ഏതായാലും ഒറ്റടിക്ക് ഇഞ്ഞി പോണല്ലോ ആപ്പട് തീർക. അവളെങ്ങനെ ആട്ടിട്ടുംകാര്യല്ല അതേ പോലെന്നെ കാരം.
അതേപോലെന്നെ കാരം നമ്മള് രണ്ടിസം കൂടുമ്പോ നന്നാക്കി ഇട്ടാലും അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ ഉപയോഗി ച്ചോണ്ട്ക്കുമ്പോ പ്രശ്നം ഉണ്ടാവൂല്ല ഉപയോഗിക്കാഞ്ഞാല്
ആഹ. പിന്നെ ടൂറൊക്കെ പോയോ വെക്കേഷൻ ആയിട്ട്.
ഇല്ല വെക്കേഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല.
അലോ.
ല്ല പോയിട്ടില്ലല്ലോ. ഹലോ. കേക്കില്ലേ ആ കേക്ക്ണ്ട് വെക്കേഷ വെക്കേഷന്ല് എങ്ങട്ടും എറങ്ങിയിട്ടില്ല ഇങ്ങനെ പ്ലാനുകൾ നടക്ൻണ്ട്ന്നല്ലാതെ. എല്ലാരും പാടെ പോവാന്നൊക്കെല്ലേ.
ആ ആഹ കഴിഞ്ഞല്ലല്ലേ ഈ മാസം കൂടെല്ലേ ഉള്ളൂ.
ത്ര ഉള്ളൂ ആ.
എത്ര വട്ടം വെക്കേഷൻ ആണന്ന് പറഞ്ഞ് കൈഞൊടുങ്ങി.
ആ അ. പിന്നെ രാത്രിയക്കെറങ്ങണം ഇ പകല്ക്കെ വൈന്നേരം ഒരു ആറ് മണി വരെ ചൂടായോണ്ടെയ്.
ഉം ആഹ് അതാണ് ഉച്ചന്റെ ശേഷം ആവുമ്പോ തെരക്കാണ് റോട
രാത്രി. തീരെ കണ്ടോളൂ കുട്ട്യോളീം കൊണ്ടാകുമ്പളേ തീരെ എർങ്ങാൻ വയ്യ.
സത്യാണ് കരിഞ്ഞോവും റോട്ടിലെക്കെറങ്ങിട്ട് അവിടെ എങ്ങനെ ചൂടാണോ?
അല്ല ചൂടോടെ ഒര് പത്ത്‌ മണി ആവുമ്പത്തന്നെ ചൂട് തൊടങ്‌ണ്ട്.
ഉം എന്നാ ഓകെ ട്ടോ
ആഹ ശരി ആ.